ഹലോ
എന്താ വർത്താനം കേൾക്ക്ണ്ടോ
ഹലോ
ഹാ ഹെലോ കേൾക്കുന്നില്ലേ
ചെറുങ്ങനെ കേൾക്കുന്നുല്ലു
ആഹ് എല്ലാരും പറയൽണ്ട്, സൗണ്ട് കൊറവാണ്ന്ന്. ഇനിപ്പൊ വട്ത്തെ റൈഞ്ചി ഷ്യു ആണോ അറിയില്ല
നെറ്റിൻ്റെ പ്രോബ്ലം ഉണ്ട് എനക്കെല്ലാം രാവിലെ അങ്ങനെന്നെ മഴ പൈയ്തരേ അതെ ഉം കൊറേസായിഉം ആഹ് മയായാല് ആര് വിൾച്ചാലും കിട്ടലുല്ല, നെറ്റ് പ്പം കട്ടായിക്കോണ്ട് നിക്കന്നെ
ഉം എന്തൊക്കെ വർത്താനൊക്കെ
നല്ലേന്നെ ഫ ഫുഡ്ടെല്ലം കഴിച്ചാ
ഇല്ല ഫുഡ് കഴിച്ചിട്ടില്ല, ഇനി കൊർച്ച് ടൈമാവും, ഒമ്പേര ഒക്കാവും
ഒമ്പേരയാവുമ്പോയേക്കും ഞമ്മ ഏശ കയ്ഞ്ഞ പാട് ഭക്ഷണന്നെ കൈക്കും കയ്ച്ചില്ല
ഏഹ് അത് ശരി
കൊർച് കഴിഞ്ഞ ട്ടമ്മ കുട്ട്യളെല്ലം കഴിച്ച് കൊർച്ചയ്ഞ്ഞിട്ടാമ്പോ ഏഷ കൈൻറ്റ് ഞമ് ഭക്ഷ ഫുഡ് കഴിക്കൂലേ
ആഹ് ആഹ് ആഹ് വടിം അങ്ങൻ തന്നെ
ഒന്നും കേക്ക്ന്നില്ലല്ലോ
ഇന്ക്ക്ങ്ങൾത് നല്ല സൗണ്ട് കൊറവുള്ള മാരി ഉണ്ട്
ഇപ്പം മഴയില്ല, ഇപ്പം നല്ല കാലാവസ്ഥയ വൈകുന്നേരല്ലാം നല്ല കാറ്റ് റ്റും മയ്യും ല്ലേ
അഹ് ആഹ്
കാറ്റെല്ലൊണ്ടേന്നെയ്ന് കര്ന്റെല്ലം
ഏഹ് അത് ശരി വടെ കാറ്റൊന്നുല്യ. നല്ല പെരു മഴേനി
കാറ്റൊന്നില്ലേ ങ്ങ പറിയ്ന്നേ കേക്കുന്നില്ല.
ഹലോ
ഇടെ രാവില്യും കാറ്റെനി ന്നലെ രാത്രി അങ്ങന്നെ
ആഹ് ന്നലെ രാത് രാത്രി തൊട്ട് രാവിലെ ഫുള്ള് മയേനിവടെ.
ഈടാ രാവിലെ മഴണ്ടായില്ലു. കുട്ടികൾ മദ്രസയെല്ലാം പോകുമ്പോ അന്നേരം പിന്നെ അ പിന്നെ ഉച്ചയ് ശേഷം കൊർച്ചും - - അയെന്നെ പിന്നെ ഇപ്പോം നല്ല കാലാവസ്ഥയ
അയ് ശരി ഉം ന്നെന്താ ഫുഡ് ണ്ടാക്കിയെ ന്ന്
കേൾക്കുന്നില്ലെ ന്നും ന്നമ്പറിന്നെ
ഹെലോ ഫുഡ്ഡ്ന്നെന്താണ്ടാക്കിച്ച്
ഫുഡിന്ന് ദോശയും
ആഹ് മീൻ കറി, രാത്രിങ്ങളങ്ങനാവൂലേ ഫുഡ്ണ്ടാക്കല്
ആഹ് നമ്മ രാത്രി ഇല്ല ചോറില്ല ചോറ് ഉച്ചക്ക് മാത്രം.
ഉച്ചക്ക് മാത്രൊ ഓഹ്
ഉം രാത്രി ഒന്നിക്കില് ബിരിയാണി അങ്ങനാണ് മന്തിയങ്ങത്തെല്ലം മെക്കും
ആ ആ അഹ്
അല്ലെങ്കി ദോശ, പ്പത്തിലി, ചപ്പാത്തി
അയ്ശരി അപ്പ എപ്പഴാണ്ടാക്ക വൈകുന്നേരണ്ടാക്യക്കോ
ആ ഒരേക്ക മഗ്‌രിബിന്‌ മുന്നേ ഉം ണ്ടാക്കും ഇപ്പം മയ്രിബ് നേര്ത് ഏഴ് മണിക്കല്ലേ അതുകൊണ്ട് ഇപ്പം മയ്രിബയ്ഞ്ഞിട്ടെൻ മയ്രിബിന്‌ മുന്നേ ആകും. മയ്രിബേഴ് മണിക്കായോണ്ട് എല്ലം കൈയുമ്പൾക്ക് ഏഷ എട്ടെ ഇരുവിന് അത് കഴിഞപാടെ തിന്നണ്ടേ. ആറ് മണിക്കേണ്ടാക്കും
അയ് ശരി ഉം
ബിരിയാണി ഒക്കുന്നുണ്ട്, ബിരിയാണി ഒക്കുന്നുണ്ടെങ്കിൽ ഉച്ചക്ക് വച്ച രണ്ട്നേരം തിന്നും മന്തിയും അങ്ങൻ
അഹ് ആഹ് ഔടെന്തൊക്കെ സ്പെഷ്യല്, തൊക്കെ തന്നാവുലേ
കേക്കുന്നി, ആഹ് പത്തില്ണ്ട് പത്തില് നൂൽപുട്ട്, പത്തിരി, പത്തിരി കോഴിക്കോട് കാര
അ നൈസ് പത്തിരിയ
പത്തിലി അങ്ങനെയല്ല നമ്മൾ പത്തി പത്തിലിന്ന പറ്യ, ഓരോരളും ഒറോട്ടിന്നറ്യും
ആഹ് ഓറു ആ കട്ടിള്ളതല്ലേ
ആ കട്ടില്ല സാനം ഒറോട്ടിന്ന്റിയും ഓരോ നാട്ടില് ഒരോ വശ്
അതെ ഓരോ എത്താ പറയാ, നമ്മള്വടെ കട്ടിപ്പത്തിരി പറിം
പത്തിലും ദോശയും പിന്നെ വെള്ളിയപ്പം നെയ്പ്പത്തിലി അങ്ങത്തെ
അയ് ശരി ഉം
റേഞ്ചേ ഇല്ല തോന്നുന്നല്ലേ ഇങ്ങളെ
ഇവിടെ റൈഞ്ച് കൊറവാണോൾ വൈഫൈയ്യാണ്, ന്നാലും എന്താ അറീല, എല്ലാരും പറയല് തീരെ സൗണ്ടില്ല മാക്സിമം സൗണ്ടിലാണ് പറയണത് ഫോണിന്റെ മിസ്റ്റേക്ക് ഒന്നുംല്ല എന്താ അറീല
അതെ സൗണ്ടേ കേക്കുന്നില്ല ചെവിട്ടിലമർത്തി വെച്ചാലും കേക്കുന്നില്ല ഇല്ല ചേട്ടിലമർത്തി വെക്കുംമ്പം പിന്നെ കേക്കും വൈഫൈ തന്നെയാടി ആഹ് എന്റെ ഉമ്മ ആഹ് രണ്ട് ആൺ മക്കളാ
അത് ശെരി ചെറിയ കുട്ടികളാ
ഉം പ്ലസ്ടുവിലെത്തി പ്ലസ്ടു കഴിഞ്ഞു ഡിഗ്രിക്കു കൊടുത്തിട്ടുണ്ട്.
ആഹ് ആഹ് അത് ശെരി ഏഹ് ഏതേനു എടുത്തീന് അവന് ഹുമാന്റീസോ ആഹ് ആഹ് ഇനി ഡിഗ്രി ഏതാ കൊടുത്തെ
ഉം ബിഎ എക്കണോമിസ് എന്തേലും പറഞ്ഞിട്ടിന്
ആഹ് ആഹ് ആഹ് ഇപ്പം തേർഡ് അലോട്മെന്റ് ആ എത്രാമത്തെ അലോട്മെന്റാ വന്നേ.
രണ്ടു നേറ്റം വന്നോലും പിന്നെ വന്നില്ലാ ഓരോന്നിട്ട് പറഞ്ഞിട്ട് പിന്നെ ഒന്നാം മൂന്നാ അറിയനെ ഓന് ഐടിയിലും
ഏഹ്
പോളിയിലെല്ലാം കൊടുത്തിട്ടുണ്ട് രണ്ടാമത് ഇപ്പോ.
അത് ശരി ആഹ് ആഹ് ആഹ്
മറ്റോനും ഇവിടെ പഠിക്കുന്ന സ്കൂൾ അഞ്ചാം ക്ലാസ്സിൽ. ഉം ഓന്റെ സ്കൂളിന്ന് പരിപാടിയാ ഉം അനുമോദനം ഉണ്ട്‌ എം എൽ എ എല്ലാം വരുന്നോണ്ട്.
ആഹ് ആഹ് ആഹ് അഥ് ശരി.
കേക്കുന്നേ ഇല്ലാലെ ആഹ് ഇണ്ട്. എന്റെപ്രാക്ക് രണ്ടടുത്തായിട്ട്. ഏട്ടത്തിയുടെഅടുത്തും നിൽക്കും എന്റടുത്തും നിൽക്കും.
എങ്ങനെയാ.
രണ്ടാളും അടുത്തായിട്ടു നിൽക്കും.
അതല്ലാ ഇങ്ങള് ഇങ്ങളെ വീട്ടിലാണോ നിക്കണത് അതോ ഹസ്ബെൻഡിൻ്റെ വീട്ടിലോ
ഇല്ല നമ്മള് വീട് എടുത്തിട്ട് നമ്മുടെ നാട്ടില് ഹസ്ബൻഡിൻ്റെ വീട്ടിലല്ലേ നിക്കുവാ.
ആഹ് ഇങ്ങെ എന്തെ. ഇങ്ങള് ഇങ്ങളെ വീട്ടിൽ തന്നെല്ലേ നിക്കാ ഹസ്ബൻഡിൻ്റെ വീട്ടിലല്ലല്ലോ ആഹ് ആഹ് ആഹ് പരിപാടി ഉണ്ടെങ്കിൽ അങ്ങനെയാ അല്ലെ ആഹ് അപ്പം അസു അപ്പംം എങ്ങനാ അസു തേന് ഇവിടെവന്ന് നിൽക്കലാണോ അതോ അല്ലേ എപ്ലെങ്കിലും വരും
ആഹ് ഹസ്ബൻഡിന്റെ അമ്മെടെ നാട്ടില് തന്നെ നിൽക്കും എന്റെ അവര് രാവിലെ എണീച്ചിട്ട് അവര് വീട്ടിലേക്കു പോകും. പിന്നെ നമ്മളെ നമ്മളാട് നിക്കാൻ പോന്നുണ്ടെങ്കിൽ അരപ്പുരം നിക്കാൻ പോകും അങ്ങനെ പോലും.
ആഹ് അയിശെരി അപ്പം ലോങ്ങാണെങ്കിൽ എന്താ ചെയ്യപ്പോൾ. എന്നും പോയി വരല് റിസ്ക്ക് ആവൂലെ.
ലോങ്ങി കഴിക്കുന്നുണ്ടെങ്കില് പെണ്ണിങ്ങോട്ട് വരത്തില്ലേ.
ആഹ്
അങ്ങനെ
അയിശെരി ആഹ്
ആഹ് വേറെ നാട്ടിന്ന് കഴിക്കുന്നണ്ടെങ്കിൽ പെണ്ണി ഇങ്ങോട്ടേക്ക് എത്ത് എൻ്റെ പെണ്ണിൻ്റെ ആടെ പോയി ന്ന് സ്കൂളിലെ എല്ലാവരും പെണ്ണങ്ങോട്ടും പോക്ക് പെണ്ണ് ഈടുന്ന പെണ്ണിന് എടുത്തില്ലെങ്കിൽ അങ്ങോട്ടേക്ക് ലോങ്ങാന്നെങ്കിൽ അങ്ങ് പോക്ക്..
ആഹ് ആഹ്
ഇവിടുത്തെ ചെക്കനെങ്ങ് പെണ്ണ് ഇങ്ങോട്ടേക്ക് വരുത്താം.
ഇങ്ങോട്ടേക്ക് വരും ആഹ്
ആഹ് അവരവർ കഴിക്കുനെല്ലം ഉണ്ട് അങ്ങനെ.
ഉം ഉം
അല്ലാത്തില്ല നമ്മള് രാവിലെ അവർ എണീച്ച് പോയി പിന്നെ രാത്രി വരും അങ്ങനെ. ഫുഡെല്ലാം കഴിച്ചിട്ട് നമ്മ അങ്ങനെ നിക്കാൻ പോന്നുണ്ടെങ്കിൽ അങ്ങനെ രണ്ട് മൂന്ന് ദിവസം അവടെ നിന്ന് പിറ്റേന്ന് ഇങ്ങോട്ട്
ഉം എപ്പോളെങ്കിലും അങ്ങ് പോവുള്ളു അല്ലേ
ആഹ് അങ്ങനെ പോലും ഇപ്പങ്കിലേ പോലും എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിലേ അങ്ങനെ പോവും കല്യാണ തക്കാര അംഗത്തുണ്ട്
പിന്നെ നിങ്ങള് വേറെ പെരേടുത്ത് പോവാ ചെയ്യാ
ആഹ് ഇപ്പൊ നമ്മ വീട് എടുത്ത്
അത് ശെരി
വേറെ വീട് എടുത്താല് അടുത്ത തന്നെ സ്വന്തം എന്നാലും പോവും നിൽക്കാൻ പോവും ആഹ് നമ്മൾ പോവന്നേരം നിക്കാന് പരിപാടി നിൽക്കാനും ഇങ്ങനെ നോമ്പിനും അങ്ങനത്തെ നിലമ്പും എന്നട്ടെല്ലാം പോവും
അത് ശെരി ഇങ്ങനെ പറഞ്ഞേക്കാം കണ്ണൂര് ഭാഗത്ത് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ നമുക്ക് പിന്നെ നമ്മളവിടെ നിന്നാല് നമ്മളെ ഹസ്ബൻഡിന്റെ കൂടെ നിക്കുക എപ്പഴെങ്കിലും നമ്മളെ വിട്ട് പോകും അങ്ങനെ
കഴിച്ചോണ്ട് പോക്കലല്ലോ നമ്മളെ ദൂരെ സ്ഥലത്ത് പക്കോട അങ്ങനെത്തിന്ന് എടുക്കുന്നില്ലേ എടുക്കുമ്പോ ഇല്ലേ ഇങ്ങോട്ടേക്ക് വരും ഇറങ്ങി നമ്മുടെ നാട്ടില് നി കുറെ നാൾ അങ്ങനെ ഉണ്ടെന്ന്
ഉം അങ്ങനെ ആവുമ്പോ നിങ്ങക്ക് വീട്ടില് രസാവൂലേ പൊറത്ത്ന്നു ആള് വരുമ്പോ
ആഹ് നല്ല രസാ
ആഹ്
നമ്മ നമ്മ ആടെ പോയിക്കുമ്പോൾ നമുക്ക് നല്ല രസമാണ് അങ്ങനെ നമ്മള് വീട്ടി തന്നെ നിക്കുന്ന കൊണ്ട് നമ്മുക്ക് ബോറടിക്കില്ല നമ്മള് അതുകൊണ്ട്ങ്ങനെ എ പ്പങ്ങായീട്ട് പകല് പോയിറ്റ് വൈകുന്നേരം അങ്ങനെയെല്ലാം വരും നമ്മളെ വീട്ടിൽ തന്നെയല്ലേ നിക്കുന്നെ ചമഞ്ഞറ്റ് അതുകൊണ്ട് അങ്ങനെ പോയിട്ട് വരും അങ്ങനെ ഇത്താത്തേന്റടുത്ത് അങ്ങനെ അവരൊരാളെ വീട്ടിലും പോയിട്ട്ങ്ങനെ വരും
അത് ശെരി ഇത്താത്തേന്റെ വീടവിടെ അടുത്ത് തന്നെ
ആഹ് അവടെ പള്ളീണ്ട് അടുത്ത്
അത് ശെരി
ഇത്താത്തേന്റെ വീടും നമ്മളൾതെ എല്ലാം അടുത്തടുത്തായത് കൊണ്ട് പോരും
ആഹ് അപ്പോ ബ്രദറുണ്ടൊ ഇങ്ങൾക്ക്
ആഹ് രണ്ടാള് അവർ രണ്ടുപേരും വീടെടുത്തു രണ്ടാളും വീടെടുത്തു പോയതാണ്
വേറെപോയ്‌ ആഹ് അയി ശെരി ആഹ് ആഹ്
എല്ലാരും കഴിഞ്ഞു നിങ്ങളെന്നാ ഫുഡ് ആക്കിയേ
ഇന്ന് സാധാ ചോറ് ചോറും മീൻകറിയും മീൻ പൊരിച്ചതും
ഓ കുറേ കുട്ടിയെല്ലാം ഉണ്ടാ
ഇല്ല ഇന്റെ കല്യാണം കയ്ഞ്ഞിട്ടിപ്പോ രണ്ട് വർഷായിട്ടേ ഒള്ളൂ.
ഓ ഓ ചെറുതാണ് ഞാ ന്നീ വെല്യേത വെല്യേത-
ഞേ എനെ ഇവറ് ഞാനിങ്ങനെ കേറിയത്-
ആ
ഞ വേറൊരു ഗ്രൂപ്പില്ലോം ഉണ്ട്.
ഏ ഐശെരി. അത് ശെരി അല്ല വേറെന്തേ വർക്കെയ്യുണ്ടോ?
ആ ഞാ അടിക്കും.
ഏ എൽ എല്ലതും അടിക്കും.
ആഹ എല്ലടിക്കും ഞാന് ഡ്രസ്സ് എട്ത്- ത് പിനെ മാക്സി തുണിയെല്ലാം കൊണ്ടന്ന്ട്ട് ഇങ്ങനെ-
ആഹ് ആഹ് അങ്ങനൊന്നായിട്ട് അടിച്ച് സെയ്ലെയ്യുല്ലേ.
ഇവിര്ൻ്റെ ക്ലാസ് പഠിക്കുന്ന ടീച്ചർമാരുണ്ടാവും. അടിക്കാൻ തരും അതോണ്ട് ഉം.
ഉം
ടീച്ചർമാരത് തൈച്ചും എന്റെമ്മെ മോന്റെമ്മ കൊടുത്തുവിടും അവർക്ക് പിന്നെ ഞാനെട്- ചെലേപ്പ ശെരിയാവും ചെയും.
അയ്ശെരി ഉം
അതൊണ്ട് അതെല്ലടിക്കും യൂണിഫോമെല്ലാം ആരെങ്കിലും തന്ന പൊർത്ത്-
പുലമും ക്കാര്യ സൗകര്യപോലെ അടിച്- ചെറിയ കുട്ട്യേളുല്ലല്ലോ ഉം. ആഹ് വീട്ട്ലെനെ.
വീട്ട്ന്നെനെ പുറത്ത് അന്നരേലും ഹസ്ബൻഡ് ഒന്നും വീടാതൊണ്ട് ഞാൻ പോക്കില്ല.
അയ് ശെരി അങ്ങളെങ്ങനെ പഠിച്ചതാപ്പോ ആദ്യ ചെർപത്തില് പഠിച്ചതാ?
അങ്ങ ലാസിൽച്ച് കഴിഞ്ഞപാട് പഠിച്ചോ പിന്നെ എടി പ പോവാനണ്ട് അത് പഠിച്ച് പിന്നെ അന്നിരി അടിക്കാൻ തൊടങ്ങി.
ആഹ് എല്ലാ മോഡലും എടിക്കേക്കും ല്ലേ.
ആഹ് അല്ല മോഡലും അത് പഠിച്ചത് കൊറച്ച് പഠിച്ചിണ്ട് പിനെ കണ്ടിട്ട് പഠിച്ചതെല്ലോം. മോടലിങ്ങനെ ഒരെആൾ കൊണ്ട് തെര്ണെയ്ന്. അതനുസരിച്ചിട്ട് അടിക്കും ആഹ് ആഹ് അവൻ ക്ക്‌ അവരെന്തെങ്കിലും ഒരു മോഡൽ കാണിച്ചത് ഇതടിക്കണംന്ന് പറഞ്ഞാൽ അങ്ങനെ അടിക്കും.
അയ്ശെരി ആ
അങ്ങനെ അടിക്കും ഒരാൾ ഓരേ മോഡൽ കഴ്ത്തിന് ഇങ്ങെനത്തെ മോഡൽ വേണന്നു പറഞ്ഞിട്ട് - അങ്ങനെ സമയായി തോന്നുന്നു അല്ലെ സമയായി തോന്നുന്നു.
അ അ ആഹ് ന്ന ഓക്കെ ശെരി.
ആ ന്ന ഓക്കെ.